ഹലോ ആ എന്ത ന്തെക്കെണ്ട് വർത്താനം?
എവിടെയിരുന്നു?
ചെറിയ ചെറിയ പണിയാൾ കുടിയാണ്. അടി
പണികളൊക്കെ കഴിഞ്ഞ. ആ അങ്ങനെ തന്നെ തൊടക്കാണ്ട്. അപ്പോ തിരുമ്പലൊക്കെ കഴിഞ്ഞേക്ക് വെയില് കണ്ടേക്കൊന്ന് തിരുമ്പലാടഴിച്ച്
ആ ഞാൻ തിരുമ്പിറ്റില്ല ന്റെ മുത്തച്ചിക്ക് കുറേ ഉണ്ട് തിരുമ്പാൻ അപ്പൊ മുപ്പ പത്തിയാര് കല്മ്മേ നിന്ന്ക്കാണ്.
ഏ ഹ് ആ മുത്തച്ചി ഇങ്ങളൊക്കെ ഒരു വീട്ടിൽ തന്നെയാണ്ല്ലേ?
ആ ഒക്ക ഒന്നിച്ചന്നേണ്. അപ്പൊ തന്നെ വെയില് കാണുമ്പോ ഓള് ഓല് ഇന്നലെ ഒരു മീറ്റിങ്ങിന് പോയതേനിം.
അവര് പോ എവിടുക്കേലും പോയാപിന്നെ ഒരു സംഖ്യ തിരുമ്പാനും ഉണ്ടാവും അല്ലേ?
ഉം ആ ഇഞ്ഞയിന്റൊക്കെ ഓരിക്ക്ന്ന് തിരുമ്പാന് ഇച്ചെതായാലും കുറച്ചോളുണ്ടവാ ഒക്കെ സ്കൂള് പോയതോണ്ടും. ഞങ്ങൾ മൂന്നാളും തന്നെ ഉള്ളു ഇവ്ട് കാക്കൊന്നും ഇല്ലാത്തോണ്ട് ഞങ്ങക്ക് തോന്നേന്നുണ്ടാവൂല്ല.
ആ എത്ര രണ്ടുട്ടിയാളാ? ഉം
ഒരാള് ഒന്നാം ക്ലാസ്സിലാണ്, സ്കൂളി പൊയിക്ക്ണ്. മറ്റാള് മൂന്നയസ്സായിറ്റുള്ളു. അതിന്നെ മുറ്റത്ത് കൂടെ മണ്ടി കളിച്ച് ണ്ട്
ഉ ഉം
ഇങ്ങളെകുട്ടിയാളൊക്കെ സ്കുളിൽ പോയോ?
ആ പോയി. ഇക്ക് മൂന്നുട്ടിയാളാ ഓരു മൂന്നാളും പോയി.
ആ ചോറും, കൂട്ടാനൊക്കെ കൊണ്ടോവോ?
ചോറും കൊണ്ടോകും, പിന്നെ എന്തെങ്കിലും ഇന്നിപ്പോ മുട പൊടിച്ചതും തേങ്ങാ സമ്മന്തിയും കൂടി കൊടുത്തയച്ചു എന്നും വാണ്ടേ എന്തോക്കിലൊ പിന്നീ കെഴങ്ങ് പൊരിച്ചതും സൊയാബി പൊരിച്ചതൊക്കെ എന്നും ആവുമ്പോത്തന്നെ ഒരു മടുപ്പ്. ഓൽക്ക് മടുപ്പൊന്നുല്ല. ഓൽക്ക അതാ പറ്റ്
ഇല്ലേയ് ഇണ്ടാക്ക്ണ ഞമ്മക്കൊള്ളു മട് ഓൽക്ക് മട്ക്കൊന്നുംല്ല. ഉം ഇവിടെ ക്ക അങ്ങനെ തന്നെയാണ്. ഒന്നെകിൽ കെയങ്ങ് അലെങ്കിൽ, മുട്ട അല്ലെങ്കിൽ, സോയാബീൻ. ഇപ്പൊപിന്നെ ഏതായാലും കോളിഫ്ലവറും എത്തിക്ക്ണ്. പ്പോ പൊയി പോയി
ആ ആ ഉടക്ക് പടിയത്ണ്ടാവല്ണ്ട് ഓരോര്ത്ത അങ്ങനെ കാണുമ്പളേയ്?
അതന്നെ അത് ഉപ്പേരിയാക്കിങ്ങാണ്ട് ഒന്നുംല്ല ആ എണ്ണീൽ ഒന്നായിറ്റ്ട്ട് മുക്കി പൊരിച്ച
ആ ഇപ്പൊ ഞമ്മള് പഠിച്ചു വന്നത് പോലൊന്നും അല്ല ഇവർക്ക് ഇപ്പോ ബിരിയേണി വേണം നെയ്ച്ചോറ് വാണം ചിക്കം പൊരിച്ചത് വാണം ഓരൊക്കെ
ആ അതന്നെ ഞാൻ പറിം ഞാനൊക്കെ പഠിച്ചിനന്ന് ഇന്റെ ഇമ്മ പണികോവാണ്. അപ്പൊ ഞാനുന്റെ അനിയന ഞങ്ങളണ്ടാളോ സ്കൂളിൽ പോവാനുള്ളത് കാക്കു വല്ല്യാളായി കോളേജിൽ പോവലൊടങ്ങീക്ണ് കാക്കൂന്ന്ന്നേ ചോറ് കിട്ടിയാതിന്നും ഇല്ലെ ഇല്ലെകിൽ ഇല്ല അങ്ങനത്തെ അവസ്ഥയിലാണ് കാക്കു പോവാ ഞങ്ങൾക്ക് ഇതേമാരി രണ്ടാളും കൂടെ എ എൽ പി സ്കൂളിലും യൂ പി സ്കൂളിലൊക്കെ ഞങ്ങൾ ഒരു ഒരുമിച്ചാ പോക പോകുമ്പോൾ രണ്ടാക്കും രണ്ട ണ്ട്രുപ്യ രും ഒരുറിപ്പ്യ ഓനും ഒരു റിപ്പ്യ ച്ചും തരും എന്നിട്ട്അറിയും അച്ചാറെന്തെകിലും വാങ്ങിക്കൊണ്ടിം കൂട്ടാന്അറിം വെച്ച്ണ്ടാക്കി തരാൻ ഒയിവില്ല്യാ തേരല്ല ചോറും രാവിലത്തെ ചായിം കടിം ചോറും വെച്ചുണ്ടാകുമ്പോക്കെന്നെ സമയം കഴിഞ്ഞ് മ്മാക്ക് പോവാൻ നേരം വെകും
ആ എന്ത് പണിക്കാ പോയിനുമ്മ
ട്ട്ജോലികന്നെ എവിടെ ഓരോ ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോണ ആൾക്കാരൊക്കെ ക്കെണ്ടാക്കും ഓല്ക് ഓൽ ചെല്ല്ണ സമയ പോണ സമയ ആവുമ്പോത്തിനെത്തണല്ലോ ആ അപ്പൊ അങ്ങനെ മണ്ടീട്ടേ
ആ
അപ്പൊ പിന്നെ ആള് പെരീല് റെസ്റ്റിലാണ് മക്കളൊക്കെ പണിക്കോലടങ്ങിയപ്പോ പ്പോ രണ്ട് മക്കളും മണിക്കോയിങ്ങാണ്ട് ഒരാൾ പെണ്ണെട്ടി ഞ ഒരാൾ പെണ്ണെട്ടി രണ്ട് കുട്ട കുട്ടിയാളൊക്കെയപ്പോ കുട്ടിയാളൊക്കെ നോക്കി ഇവടെ പരീലിരിക്ക്ണ്ട് ചെറിയാങ്ങളിം പണിക്കോലടങ്ങി അപ്പൊ പിന്നെ മൂപ്പത്തിയാര്ക്ക് സുഖാ ഏ
വീട് എവിടെയാണ്
ഇവിട്പെരിന്തമണ്ണ
അ ആ ങ്ങവുടെ കുറ്റിപ്പൊറത്ത്
ആ പിന്നെ
വേറെന്തൊക്കെ
വേറെന്താ അങ്ങനെ പോണ് അപ്പയ്ന് ഞാൻ പറിം ഇവല്ലോട് ങ്ങക്കിപ്പോ തരം തരം അത് പൊരിച്ചെണം ദിവസം ഇത് പൊരി ഞാനൊക്കെ അങ്ങനെ ചോറൈച്ചീനിറയും ഇവ്ടെ പെരീല്ലിട്ടചച്ചാറും കൂടി ഒല്ക്കൊന്നും പറ്റൂല്ല
മ് മ് അച്ചാറൊന്നുഅയ്ന് സ്കൂൾക്കൊണ്ടോവൂല ഓല് പെരേ വെറുതെന്നാലും സ്കൂൾക്ക് കൊണ്ടോവില്ല
ആ അത് ഇവെടെന്ന് ഇങ്ങനെ കൊരുതിന്ന് തീർക്കുംട്ടച്ചാല് ഇന്റെ മകന് ന്നെ ഇത് മൂത്തച്ഛന്റെ കുട്ടിയാക്കാട്ടോ ഇതൊക്കെ വാണ്ടൃരലൊള്ളൂ ഓൽക്ക് ഓൽക്കൊള്ളൂ സ്കൂളിൽചോ ഇന്റെ മകന് രാവിലെ ഏഴരക് പോയാൽ രണ്ടുമണി ആമ്പേക്ക് ഇബടെ എത്തും അപ്പൊ പിന്നെ ചോറൊക്കെ ഇബ്ടുന്നാണ് ഓന് രാവിലെ ചായിം കടിം കൊണ്ടോവൊള്ളൂ ഓൽക്ക് മദർസും സ്കൂളും കൂടെ ഒന്നിച്ചാണെ
അ ആ അപ്പൊന്ന് ഉച്ചക്ക് വിടും ചെയ്യോ
ആ ഉച്ചാബോവിടും ഉച്ചാമ്പോ വിട്ടാൽ അത് സ്കൂൾ വിഷയത്തിന്റെടയിൽ ഒന്ന് രണ്ട് മദ്രസ് വിഷയങ്ങൾ അത്രേ ഉള്ളൂ ഈ ഇസ്ലാമിക പാഠ ഇടവലിയാനിട്ട ഒരു പുസ്തകവും പിന്നെ ഖുർആനും അത്രന്നെ ഉള്ളൂ ഓൽക്ക് ഇത് വിഷയം അപ്പൊ പിന്നെ ഇവിടെ വ വ വൈകുന്നേരം വേറെ മ ദ്രസക്ക് പറഞ്ഞയക്കും വിടന്ന്
അ അ എത്രല്ലാണ്
മദ്രസില് രണ്ടിലാണ് സ്കൂളിൽ ഒന്നിലാണ്
ഉ ഉം ഇൻ്റെതും ചെറുത് രണ്ടിലാ മദ്രസേല് സ്കൂളിൽ മദർസേലും സ്കൂളിലും രണ്ടു തന്നെ രണ്ടും ഒരു ക്ലാ ഒപ്പം തന്നെയാണ് ഇതേപോലെ പഠിപ്പിക്കുന്നത് പക്ഷെ ഇത്രയ്ക്ക് പോയിങ്ങാണ്ട് വൈന്നേരം വരോള്ളൂ നാലേ മുക്കാലാവും എത്തണങ്കിൽ
ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഓന് ഇങ്ങനെ വിടും അപ്പോപിന്നെ ഓന് സുഖാണ് ഉച്ചക്ക് വന്നിട്ട് വിടന്ന് ചോറ്ഴിച്ചാ ഇല്ലെങ്കി പിന്നെ ന്നെ രാവിലെ അത്ര നാരത്തെ പോയി വൈകുന്നേരം വരണേച്ചെങ്കില് ഒരു ചായിം കടിയും വാണം പിന്നെ ഒരു ചോറും കൂട്ടാനും മാണം
അ ആ
ഇത് ഇങ്ങനെ കഴിയും പക്ഷെ ഇതാണ് വന്നഴിഞ്ഞാലും എല്ലാ സാധനങ്ങളൊന്നും ഓനും തിന്നൂല്ല മീനാണെങ്കിൽ മീൻ കറി വെറ്റ് നമ്മള് വറ്റിച്ചോലോ പുളിയൊക്കെ പാർന്ന് അങ്ങനെയാണെങ്കി കൂട്ടും പൊരിച്ചത് വല്ലാതെ പോവൂല എല്ലാ മീനൊന്നും പോകൂല
ആ ആ
അങ്ങനെയൊക്കെ ഓരോ ചട്ടകാളാണ് ഓനും ജെർദിനൊക്കെ ഓൽക്ക് ഓരോ ചിട്ടക്കനുസരി ഇങ്ങനെ നമ്മള് നിന്നൊടുക്കണം.
ചെറുത് എന്തൊട്ടിയാ?
ആൺകുട്ടിതന്നെ എനിക്ക് രണ്ട ആൺകുട്ടികലുതന്നെ.
ആ ആ
രണ്ടാളും യുദ്ധവും, യുദ്ധവും കാര്യങ്ങളൊക്കെ ആട്ട് അങ്ങനെ പോകും. പിന്നെ മറ്റൊരും ഉണ്ട് മൂന്നാള്. അ
മൂത്തച്ചിക്ക് മൂന്നുകുട്ടികൾ
കുട്ടികളാണ് വലിയ കുട്ടി പെൺകുട്ടിയാണ്. അത് ഒമ്പാം ക്ലാസ്സിലാണ്. അതിനി പിന്നെ യാതൊരു കൂട്ടംല്ല.
ആ
പിന്നെ അതിന്റെ താഴുള്ളത് അഞ്ചാം ക്ലാസ്സിലാണ്. ആൺകുട്ടി അയിന്റെതാഴുള്ളതും ആൺകുട്ടിയാണ്. അത് നാലു വയസ്. ഓര് രണ്ടാളുണ്ടാവും പേരേല് യുദ്ധം വെട്ടികൊണ്ട് ചെറുതുകൾ രണ്ടാളും.
ആ വല്ലൊരു പിന്നെ കൊറെക്കെ അങ്ങനെ പുൊറത്തുക്കൾ പോവ
പൊറത്ത് ഇപ്പ പെൺകുട്ടി ഓള് ഒറ്റക്കല്ലേ ഓരു പെണ്ണ് പെണ്ണല്ലേ പിന്നെ ഓൾ അങ്ങനെ പോകുന്നുമില്ല. ഓൾ കാര്യയിട്ട് പേരെൻ്റെ ഉള്ളിൽ മൊബൈലുമൊക്കെ ഇരിക്കക്കാ ചെറുക്കമാര രണ്ടാളും പോകും.
ആ ആ
ആ അത് പെൺകുട്ടിയാണേ.
ആ ആ
ഓള് ആൺകുട്ടിയണെങ്കിലും ചുമുറ്റത്ത് എർങ്ങി മുറ്റത്ത്ക്ക് ന്നല്ലാ കൾച്ചാനെന്നേലും പോയാ ഇതിൻ്റുള്ളില് ഞാനൊറ്റക്കൊള്ളൂ പറിം.
ഉ
നാത്തമാരെ കുട്ടികളൊക്കെ വരാ ണ്ട് ഒലോക്കെ വരണം.
ആ ഒരിപ്പോ എപ്പളും കിട്ടൂലല്ലോ എപ്പഴേും ഒന്ന് വന്നു പോകല്ലോള്ളോ വീട്ടില്. നമ്മളിപ്പം നമ്മള പേരെക്ക് പോണ പോലെ ഇപ്പം എപ്പ വന്നു പോകല്ലേ ചെയ്യുള്ളൂ.
ആ എന്നാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള നാത്തൂമാര് ഞങ്ങളക്കായി ഒക്കെ വരും.
ആ എപ്പഴും വിരിയിക്കാറില്ലേ? അമ്മായിയമ്മയും, അമ്മാസനൊക്കെ ഇണ്ടാ
ആ അമ്മയമ്മ ഇണ്ട്. അമ്ശാക്ക് എല്ലാം മരിച്ചിട്ട് നാലു കൊല്ലായി.
ആ ആ
അമ്മയമ്മ ഇണ്ട്.
ഇവിടെന്ത ഉമ്മ ഉണ്ട്. ഉപ്പ മരിച്ച് എഴുകൊല്ലായി.
പിന്നെ ഓല ഇമ്മാനെ കാണാനൊക്കെ പോവില്ലേ ഇടക്കിടക്ക് വരും.
ആ ഉം പിന്നെ വേറെന്തൊക്കെയണ്ട്. അങ്ങനെ പോണില്ല മാപ്പള വച്ചീന്നിലെ
ഉം
നമുക്ക് പയി തന്നെല്ലഉള്ളൂ.
തന്നെയാണ് അവക്ക് വയറിങ്ങ ആണ് പണി. രാവിലെ എട്ടു മണി ഒക്ക പോ വൈകുന്നേരം വരിമ്പ അങ്ങോടൊക്കെ വരണെങ്കിൽ.
ആ
ഉങ്ങനെ പോണ്. വീട് പണിഉണ്ട?
തുടങ്ങിയിട്ടില്ല ഞങ്ങക്ക് വഴി ഉണ്ടായിരുന്നില്ല അപ്പൊ വഴിന്റെ പണി നടന്നൊണ്ട് നില്ക്കാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മാപ്പള പോയത്. കഴിഞ്ഞിട്ടൊന്നും ഇല്ല പകുതിയാക്കിട്ട് പോയിക്കണ്.
ആ വീട് മൂത്തച്ഛൻക് വീട് പണി ഇന്ടാ
വീടക്കണെങ്കി വഴി വേണ ആദ്യം.
ആ പിന്നെ അപ്പൊ പെരേൽ വേറെ ആരാ എളച്ചൻണ്ടാ?
ഇല്ലല്ല ഞങ്ങൾ രണ്ടൂട്ടരും തന്നെ ഉള്ളു. പിന്നെ രണ്ട് നാത്തൂന്മാരാ.
അപ്പൊ പിന്നെ നിങ്ങക്ക് പെര ഇതന്നെക്കാരല്ലേ.
ഇതേ ഇവരെ രണ്ടാളിം കൂടെ പേരിലാ അതോണ്ട് ആര് വീട് വെക്കും ആര് വേറെ പോകുംന്നൊന്നും ഇതരേ തീരുമാനായിട്ടില്ലാ. വാപ്പാന്റെ മരണശേഷം ഇവര് രണ്ടു മക്കളിം കൂടെ പേര് വാപ്പാക്ക് രണ്ടു ഭാര്യന്മാരാണേ.
ആഹ് അപ്പ അയ്ലാമക്കള്ണ്ടാ?
ഉം അയ്ലൂണ്ട് രണ്ടാമക്കളും രണ്ട് പെൺമക്കളും, ഇബടിണ്ട് രണ്ടാണും രണ്ട് പെണ്ണും.
ഉം
അപ്പോ ഓൽക്കൊക്കെ ഷെയറൊടുത്തിട്ട് അവിടെ ആൺമക്കളൊക്കെ നല്ല ഉള്ള ആൾക്കാരാ. അപ്പൊ ഓൽക്ക് ഓല പെങ്ങന്മാർക്കൊന്നും തീരെ കഴിവില്ലാത്തതല്ലേ അപ്പൊ പറഞ്ഞ് ഞങ്ങളെ ഷെയറും കൂടെ ഓൽക്ക് കൊടുത്താ മ തീയർഞ്ഞിട്ട് അയിനതൊക്കെ ഓൽക്ക് കൊടുത്തിട്ട് ഇതു വരെ രണ്ടാളെയും കൂടി മാത്രം പേരിലാക്കി.
ആ അ
മരിക്കണേന്റെ എടക്കന്നെ അതങ്ങനാ
ഇനി ഇവര് തീരുമാനിക്കണ്ടി വരുലേ ആരാ വേറെ പോണ്ട്യേന്നുള്ള. ഉം
അത് ഇതരെ തീരുമാനായിട്ടില്ല. തീരുമാനായിട്ട്ല്ലാ വെച്ചാല് ഇവര് മൂത്തച്ഛൻന്റെ സ്ഥലം വാങ്ങിട്ടിക്ക്ണ് വീട ക്കാൻ പറ്റ്ണ സ്ഥലം തന്നെ വാങ്ങിട്ടിക്ണത്.
ഉം ഉ പിന്നെ ഓര് കേറ്റേക്കാരല്ലേ.
നിങ്ങളെ വീട്ടിലാരെ
അങ്ങനെ പോണ്. ഇവിടൊക്കെ പിന്നെ മൂത്തച്ഛൻ വേറെ പെയ്ക്ണ്. ഇവടെ രണ്ട് മക്കളാണ് രണ്ടാണ് രണ്ട് പെണും. പിന്നെ ഇപ്പല്ല ഇപ്പ മര്ച്ച്ക്ണ്.
ആഹ് ഉമ്മ ഇങ്ങളെപ്പേക്കാരല്ലേ?
ആഹ് ഉമ്മ ബടണ്ട്.
ഉം ബയസായിക്ണോ പണിയൊക്കെ ഇടുക്കോ?
ഇല്ലില്ല.
ഇവടെ അയിന് മ്മ എല്ലാത്തിനും കൂടിത്തരൂട്ടൊ ഞങ്ങക്ക്.
ആഹ് ഇവട്യും എല്ലാം ചെയ്യും. എല്ലാ വെയസൊന്നു ആയിട്ടില്ല. നടക്കും അവനാന്റെ കാര്യങ്ങളെല്ലാം ചെയ്യും. അത് പോൽതൊക്കെ ചെയ്യൊക്കെ ചെയ്യും എല്ലായ്നും കൂടും.
ആഹ് ഇവട്യിം അങ്ങൻതന്നേണ്. ഇമ്മ എല്ലാതും ചെയ്തരും. പിന്നെ മീണ്ടെങ്കി നന്നാക്കി തരാനും തിനും അങ്ങൻത്തേനൊക്കെ കൂടും. പിന്നെതന്നെ ഞങ്ങക്ക് ഇവിടെ അടുത്ത് പാടണ്ട് കൊർച്ച്
ഏഹ് ങ്ങള് ഇവടെ പാടും റയിലൊക്കെ തന്ന്യാ.
കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അതായിട്ട അങ്ങനെ നടക്കും. സ്വന്തായിട്ട് ഇങ്ങനെ എന്തെങ്കിലൊക്കെ. ഇമ്മന്നെ ഇമ്മ ഉണ്ടാക്കും. ഇന്റെ മാപ്പ്ളക്കും ഉണ്ടാവും ചെറിയ പിരാന്തൊക്കെ. പിന്നെ മൂപ്പര് നാട്ടിൽ വരുമ്പോള്ളു.
ആഹ് അഹ് ഇവടിം തന്നെ ഞങ്ങൾ ഇണ്ടാക്കും. ഇന്നട്ട് അവിട്ന്നന്നെ കൊണ്ടോവും ചെയ്യും ലോറിയിലാക്കിയിട്ട് അങ്ങനെ കൊണ്ടോവും.
ആഹ് ഇവിടെ അങ്ങനെ കൊണ്ടാവാൻ മാത്ര ഒന്നും ഉണ്ടാക്കൂല. ആഹ് ഞങ്ങള് വീട്ട്ക് കൊണ്ട്രും. പയറൊക്കെ ഇണ്ടാക്കീനു ആദ്യം. തോനെ ഇപ്പം അങ്ങനെ തോനെ ഉണ്ടാക്കൊന്നില്ല.
ആഹ് ആഹ് കയാ ഇപ്രാവശ്യ ഞങ്ങൾ ഇവടെട്ത്ത് വേറെള്ളോരാട്ടാ പയർണ്ടാക്കിയത് ഞങ്ങളൊക്കെ ഉണ്ടാക്കാൻ നുള്ളാൻ പോയിര്ന്ന്. കൊറേ എളുപ്പം മൂ
ആ ഞാൻ ഞാന ഇപ്പാണ് വിളിക്കട്ടില്ലെന്റെറെ കുട്ടി ഒണന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ എവടേലും ചെലപ്പോ വല്ല കുസൃതിയും ഒപ്പിച്ചിട്ടുണ്ടാവും. ഇപ്പൊ വിളിക്കാ